ഹെൽ
കേക്കാമോ അനക്ക്
ആ കേക്കാ ടീ ഇ നേരത്തെ ഒരു ഫോണ് വന്നടീ അതാ കട്ടായത്
ഓ ആ അങ്ങനെ അപ്പൊ ഞങ്ങക്ക് ഫ്ലാഷ് കാർഡ് ഒക്കെ ചെയ്തു തുടങ്ങി നമക്ക് ഫ്ളാഷ് കാർഡിന്റെ കാര്യോന്നും പറഞ്ഞില്ല നിങ്ങളെ ഈ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ബി ന്നും പറഞ് ഈ ഗ്രൂ പ്പിലെ മെസ്സേജ്കളിലാണ് നമ്മളെ പുള്ളാരെക്കെ പ്പൊ വിചാരിച്ച് നമ്മളെ പിള്ളേരെ ടുത്താണ് പറതി എന്ന് എന്നും പറഞ് ഈ ആയിരത്തിയാത്തീബി അഫ്രീകൂടി ഇന്ന് മറ്റേ ഹെൽത്ത് എഡ്യൂക്കേഷൻന്റെ ആ സാധനങ്ങളൊക്കെ പ്രിന്റ് എടുക്കാൻ പോയിട്ട് കൊറേ എഴുതാൻ ഇത്തിരി നേര തന്നെ ഇവിടെ വന്ന് കേറിയേ കാരണം എന്താച്ച നിങ്ങളെ ഗ്രൂപ്പുകാരെല്ലാരും കൂടെ ഗോഗില നെ എടു തോ മറ്റോ അങ്ങടെ ഹോസ്റ്റലിലുള്ള എല്ലാരും കൂടെ പ്രിന്റ് എടുക്കാൻ പറഞ്ഞന്ന് അപ്പാ ഈ ഗോകുല് വന്ന എടു ക്കാൻ വേണ്ടി ആയിരുന്നു നിന്നെ അപ്പാ അത് ഗോഗിലല്ലേ ആദ്യം വന്നെ അപ്പോ ഗോഗിലിനുള്ള എല്ലാം എടുത്ത് കഴിഞ്ഞി ട്ടല്ലേ ഇവരെ കുള്ളത് എടുത്ത് കൊടുക്കു അവള്
ഓ ഓ ഓ
ഔ അങ്ങനെ ഇവര് ഏതാലും ഇത്തിരി നേരേ യെള്ളൂ വന്നി
ഞങ് ഞങ്ങളാണ് ഫസ്റ്റ് അവിടെ ചെന്നത് ഞങ്ങളെ പുറകെയാണ് ഗോകുല് വന്നത് ഗോഗുൽ എടുതോണ്ട് വന്നെന് ശേഷാണ് അപ്പം ഇവര് വന്നത് ഗോഗുൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ വന്നത്
ഓ ആ പ്പാ ഗോകിലാണെങ്കിൽ ശരിക്കും ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ ആരൊക്കെയ എടുക്കാൻ കൊടുത്ത് ന്ന് പക്ഷേ ഇന്ന് നമ്മളെടുത്ത് വിഷ്ണു സാർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല സാർ എങ്ങനെ എന്നോട് ചോദിച്ച് ഞാൻ ഇന്ന് സി ഡിഎസ്ൽ അല്ലേ നിന്നെ അപ്പൊ എന്നെ ട് ചോദിച്ചു സാറിന് നമക്ക് ഒ ബി സി യിൽ ന്യൂബോൺ അസസ്മെന്റും കെയർ പ്ലാനും ഉണ്ടെന്നാണ് സാറ് വിചാരിച്ച പക്ഷെ നമക്ക് കെയർപ്ലാൻ മാത്രമല്ലേ ഉള്ളൊ അപ്പൊ സാറെ എങ്ങനാ നമെ നമ്മളോട് ചോദിച്ച് കേർപ്പള മാത്രേ ഉള്ള അപ്പ സാർ ഞാൻ സൈലന്റ് യാകണം ഞാനും അഭിഷേകും കൂടിയാണ് ആദ്യ സൈലന്റ്കാൻ ചേർന്ന നമുക്ക്പ്പ അഞ്ചര വരേ ഉള്ളു സി ഡി സി അപ്പൊ നമ്മൾ അഞ്ചരക്ക് വന്നപ്പോ സാർ മാത്രെ ഒള്ളൂ അപ്പ സാറിന് ന്ന് നല്ല മൂഡായിരുന്നു അപ്പ സാർ ഇങ്ങനെ ചോദിച്ച് എടാ എടാ നിങ്ങക്ക് ഏഹ് കെയർ പ്ലാനും അസസ്മെന്റും ഇല്ലെ അപ്പ അത് നിങ്ങള ങ് എഴുതി വെക്കണം ഇപ്പോഴാമ്പോ നിങ്ങൾ പ്രേ ത്യേകിച്ചൊന്നും ഇല്ലല്ലോ എഴുതാൻ അപ്പ പെട്ടെന്നങ്‌ എഴ്തൂ ലേ പ്പം ഞാൻ ചോയിച് സാർ അസസ്മെന്റ് ഇല്ലല്ലോ എന്ന്ങ്ങനെ ചോദിച്ചപ്പോ സാർ അസസ് മെന്റ് ഇല്ലേ ഓ അത്ഇനി ഞാൻ ഇവിടെ എടുക്കണോ എന്നിങ്ങനെ ആക്കി അപ്പ ഞാൻ പറഞ്ഞു ഇല്ല സാർ അസസ്മെൻറ് ഇല്ല കെയർ പ്ലാൻ ഉണ്ട് അപ്പോ ഇന്നോട് ചോദിച്ചു അത് ഫെയർ ആയായിരുന്നു അപ്പ ഞാൻ പറഞ് ആ സാർ ഫയറായി ആ ഒരു കാര്യം ചെയ്‌ അത്ഇങ്‌ എഴുതി വെക്കണേ അസസ്മെൻറ് നമക്ക് നോക്കാംന്ന ഞാൻ വിജാ രിച്ചു അസസ്മെൻറ് ഉണ്ടായിരിക്കുന്ന് എന്നിട്ട് പറഞ്ഞ് ആഹ് സി ഡി സിയിൽ ഇന്ന് സി ഡി സിലാണല്ലേ നിന്നെ ന്നാ സി ഡി സിൽ ഒരു റഫും കൂടെ എഴുതി വെക്കണേ ഇന്ന് സാർ സെ
അല്ലാ സി ഡി സീന്ന് കെയർപ്ലാൻ എടുകാറു ണ്ടോ
സിഡീസ്ന്ന് കയർപ്ലാൻ എടുക്കാനില്ല നമ്മളെ ന്യൂബോൺ കയർപ്ലാൻഓ ബി ന്ന് എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങ് ഡയറക്റ്റ് എഴുതി വെ ച്ചോളാം സമയം കളയണ്ടന്ന് വിചാരിച്ചു നേരത്തെ പറഞ്ഞത്
അപ്പ ഞാൻ ചോയിച്ചോട്ടെ നമുക്ക് മൊത്തം രണ്ട് കെയർ പ്ലാനാണോ
ഒരു ന്യൂബോൺ കെയർ പ്ലാൻ നോർമലും ഒരു ന്യൂബോൺ കെയർ പ്ലാൻ അപ്നോർമലും
ഓ അങ്ങനെ അപ്പ ആഹ് മറ്റേ നോർമല് നമ്മൾ ആ ഒ ബിജിയിലുള്ള സാധനം എഴുതി വെക്കണം
എഴുതി വെക്കണം അപ്പ് നോർമല് നമ്മൾ എൻ ഐ സുന്ന് ഒരു കുഞ്ഞിനെ എടുക്കണം
ഓ അപ്പൊ ഇതപ്പോ നമ്മൾ ഈ മാമിന്റെ അടുത്തപ്പോ പറയണവല്ലേ നമ്മളക്കെ ഇതുവരെ ഡാനിയമാമിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല
ആഹ് അപ്പ മാമ് മിന അറിയായിരിക്കും
ഓക്കെ ഓക്കെ അപ്പൊ ഇതിനപ്പറ്റി ചോയ്ക്കാ
ഓഹ് അപ്പ ആഹ് നോർമൽ കെയർ പ്ലാൻ നിങ്ങൾ ഇത് തന്നെ അങ്ങ് എഴുതി വെച്ചാമതി അപ് നോർമൽ കെയർ പ്ലൻ ആണ് എൻ ഐ സിയു ന്ന് പിന്നെ നിങ്ങവിടെ ഡാനിയാ മാം എൻ ഐ സിയു നിക്കോ
ആഹ് എൻ ഐ സിയുല് ഇന്ന് അറിയാം വയ്യടി പോയായിരുനു ന്ന് പക്ഷെ അവരേ ഈ ഞാൻ വിചാരിച്ചത് ഒരു കേര പ്ലാനേ ഉള്ളൂ അത് നമ്മക്ക് മറ്റേ എൻ ഐ സി ന്ന് ഇട് ക്കണ അപ് നോർമൽ ഇതാണെന്നാണ് ഞാൻ കരുതിയത്
അല്ല നമ്മളെ ഒബി സിന്ന് ടുത്ത നോർമലും ഇവിടെ എഴുതി വെക്കണം അപ്പ ഈ അഞ്ചു മാേംമാണെങ്കിൽ വന്നാപിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഈ എഹ് എൻ ഐ യു തന്നെ നിക്കും പിന്നെ അവരെക്ക് അസസ്മെന്റ്ക്കെ കേക്കണം ഇനിയിപ്പോ വിഷ്ണു സാർ അവിടെ നിന്ന് കേക്കണ്ട സീനാണെന്ന് പറഞ്ഞാല് ഇവരെ കേക്കത്തൊന്നുല്ല ഇവരെ എന്തായാലും അസസ്മെന്റ് ചെയ്യിപ്പിക്കും എന്നെങ്കിലും അവിടന്ന് ചീത്ത പറഞ് ഓട്ടിക്കാതെ ഇവര് പോവൂല
ഓഹ് ഓഹ് അവടെ സീനാണല്ലെ
എടി അവിടെ സീനാണ് ഇവര് മറ്റേ നമ്മടെ എക്സ് ട്ടെനലോക്കെ വരൂലെ അതേപോലെയാണ് ന്നഅങ്ങ് കേറി വരുന്നത് ചെരുപ്പ് ഊരൂല ഒന്നും ഊരൂല ഡയറക്റ്റ് അവരെ എങ്ങനെയാണോ വരുന്നത് അതേപോലെ അവരങ്‌ എൻ അയ് സിനകത്ത് ഇടിച്ച് കയറും
ഓഹ്
ഇവരൊക്കെ ഇവരിപ്പൊ വന്നോണ്ട് ഇവരൊകെ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നു അറിഞ്ഞൂടല്ലോ എൻ ഐസ് യു എങ്ങനെയാണെന്നോ ഒന്നു അറിഞ്ഞുടല്ലോ പിന്നെ വിഷ്ണു സാറ് ആ പരിസരത്തോട്ടേ വരൂല ആഹ് വിഷ്ണുസാറ് പിന്നെ പരിസരത്തോട്ടെ വരൂല്ല എൻ അയ് സു ആഹഓഹ് എനിക്ക് പറ്റൂലട്ടോ ത് പറഞ്ഞങ്ങ് നിക്കും
ഓഹ് അത് ലാഭയി ഇവിടെ പിന്നെന്ന് ച്ചാ ബെല്ലാമാമും മറ്റൊരു അന്യൻകളിയാണ്
ഓഹ്
എഹ് എന്നെച്ചാചെല സമയത്ത് നല്ല മൂഡായിരിക്കും അപ്പ നല്ലത് ചെല സമയത്ത് ഭയങ്കര ചീപ്പ് അവളിന്ന് എച്പി കരഞ്ഞ് ബല്ലാമെമിനെ കാരണം ഫർഹാന ടെ ബെല്ല മാമിനെ കാരണം കരഞ്ഞ് മാലയിട്ടേനെ
ഓ എച്ച് മാല ഊരിലെ
എഹ് നമ്മളെല്ലാരും ഓൾറെഡി മാല ഊരിട്ടാ ചെന്നെ അപ്പൊ അശ്വിനീന ടുത്ത് ത്ത് മാലേടെ കേസ് ചോദിച്ച്
ആഹ്
അപ്പൊ അശ്വിനി എന്തോ മാലേടെ കാര്യം പറഞ്ഞപ്പഴത്തേക്കും. ആഹ് അവരെ ഇന്ന് തമാശറഞ്ഞ് അപ്പൊ അവളറഞ്ഞ് ഇറക്കൊള്ള മാല ഇടാല്ലോ മാം ഇന്നിങ്ങനെ പറഞ്ഞ് അപ്പൊ അവള് മാലയിട്ട് വെളിയിട്ടപ്പം കൊറച്ചല്ലേ ഇറക്കള്ളൂ
ഓഹ്
അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞെ തമാശറഞ്ഞങ്ങ് പോയി പിന്നെ അപ്പൊ ഞങ്ങളിത് ഓൾറെഡി എച്ച് പിടെ അടുത്ത് പറഞ്ഞ് നീ ഒന്ന് ഊരി വെച്ചേക്ക് ഇവടെ മൂടെപ്പഴാണ് മാറുനേ അപ്പൊ അവള് നമ്മള ചെയ്യോ എന്റെ മാലയ്ക്ക് ഇറക്കമുള്ളത്
ഏഹ്
എന്നിട്ട് കാണാം പിന്നീട് വെല്ലാമാം വന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് എത്തോന്ന് ഇയാൾക്ക് മാത്രം പാ ക്കി നമ്മളാരും ഇട്ടിട്ടില്ല. ആകെ ഇവളും അശ്വനി മാത്രേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അവര് വിളിച്ച് എന്തോ നീ ഇയാൾക്കത്ര അറിയത്തില്ലേന്നും ചോയിച്ചോണ്ട് കൊറെ ചീത്ത
ആഹ്
അങ്ങനെ പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നെ ആ അവളത്ത് എക്സ്പ്ലേഷൻ ലെറ്ററൊക്കെ എഴുതാൻ പറഞ്ഞു.
ഓഹ് എക്സ്പ്ലനേഷൻ ലെറ്ററൊക്കെ എഴുപ്പിച്ചേ. ഈ ഡാനിയ എന്ന ഫർഹാനനെ കരയിപ്പിച്ചതെന്തിന്?
അത് ആഹ് ഫ നമ്മളില് ഒ പി ടി ഏഹ് സി ഡി സി ഇമ്മ്യൂണസെഷൻ. ഇത്രേം വേഗം ഇവടെ പി സിൽ ഇല ഇട്ടേക്കുന്ന ഒമ്പത് മണിക്ക് ശേഷല്ലേ നമ്മള്. പൂവാനുള്ളത്. അപ്പ ഞങ്ങളവിടെ ചെന്ന് നിന്നപ്പോഴ്ത്തേക്ക് ഈ പീസിയിൽ നിന്ന സമയത്ത് ഞങ്ങളൊക്കെ വൈറ്റൽസ് നോക്കി. അപ്പൊ ഇവര് വന്ന് ഞങ്ങളെ വഴക്ക് പറഞ്ഞു. നിങ്ങളെന്തിന് വൈറ്റൽസ് നോക്കുന്നത് ഇവിടെള്ള പിള്ളേരെ നോക്കാനുള്ളേന്നും പറഞ്ഞിട്ട് അയിന് വഴ പുറകെ പിന്നെ പോരാത്തേന് എക്സ്റ്റേ മറ്റേ നമ്മളില്ലേ ഇന്റണലി ഇഷ്യൂ ഇന്റേഷിപ്പിനുള്ള ചേട്ട ഓൾറെഡി ഈ പിസയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുവായിരുന്നു അപ്പൊ രാവിലെ ജെസി തോമസ് ഉണ്ടായിരുന്നു.
ഉം മറ്റേ ഈ ഫസ്റ്റ് ഇയറിലെ പിള്ളേരെ നോക്കാൻ വന്നത് അവര് കോർഡിനേറ്റർ അല്ലേ. ഓ ഓ
അപ്പൊ അത് നോക്കാൻ വന്നപ്പോ ഇവിടെ ഇത്രയും പേര് നിന്നപ്പൊ ഇവര് വിചാരിച്ച് നമ്മളാണെന്ന് പറഞ്ഞ് ആ ഡാനി മാമിനെ വിളിച്ചു വഴക്കു പറഞ്ഞു കൊറെ. അങ്ങനെ അവര് പിന്നെ ഭയങ്കര ബഹളായിരുന്ന്. അപ്പൊ ഇത് ഡാനി മാമിന് രാവിലെ തന്നെ കിട്ടിയപ്പം അവര് ആ ദേഷ്യം നമ്മളടത്ത് തീർക്കാൻ വന്നു.
ഓഹ്
അങ്ങനെ വന്നപ്പഴത്തേക്കും നമ്മളടത്ത് പറഞ്ഞ് ആഹ് ന്നോട് സിസ്റ്റർ പറഞ്ഞ് മൂന്ന് പേര് മൂന്ന് പേര് വെച്ച് പോവാൻ പറഞ്ഞത് മൈറ്റിൽസ് വെക്കാൻ. അങ്ങനെ ഞാനും ഫർഹാനയും ഫാത്തിമ കൂടാണ് പോയത്. പക്ഷെ അവിടത്തെ പി സിയിലെ മെയിൻ സ്റ്റുഡൻറ്സ്ന്ന് പറഞ്ഞ ഞ്ഞ ആരൊക്കെരുന്ന് ആഹ് ഗായത്രിം ചിതയും കൂടെയിരുന്ന്.
ഓഹ്
അപ്പൊ ഗൗരി ഇവിടെ അവടെവരുടെ നിന്ന് എന്നിട്ട് ഞങ്ങള് മുന്നേരൂടെ പോയി. അങ്ങനെ ഞങ്ങളെ വഴക്കറഞ്ഞു. നമ്മള് പറഞ്ഞ് സിസ്റ്റർ പറേണ് ഞങ്ങള് പോയന്ന് പറഞ്ഞ്. അങ്ങനെ അവര് പറഞ്ഞ് ഗായത്രിടെട്ത്ത് ഗീത തും പോയ്‌ നോക്കാ പറഞ്ഞ് പിന്നെ ഞങ്ങ എല്ലാരും കൂടിവിടെ പിടിച്ച് നിർത്തിയിട്ട് അവര് പറഞ്ഞ ആ ആനക്കെ ഇനി എജുക്കേഷണൽ അപ്പൊ നമ്മളറഞ്ഞ് ഹെൽത്ത്‌ എജുക്കേഷൻ മാം അത് നിങ്ങക്ക് പ്രൊസീഡി കിട്ടി. എവിസ് പ്രൊസീഡിട് കിട്ടില്ല. അവരു പറഞ്ഞ് എ ഡി എസ്‌ പ്രോസീഡ് കിട്ടിയില്ലേ. നിങ്ങള് ഇത്രയും നാളെന്തിയ്യായിരുന്നു. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിനക്ക് തന്ന സാധനല്ലേ. അപ്പൊ ഞങ്ങള് പറഞ്ഞ് ഇല്ല മാം. എന്നച്ച എനിക്ക് കിട്ടുന്നത് ര അതായത് നമ്മള് ക്ലിനി ക്സ് തുടങ്ങുന്നതിന്റെ രണ്ടു ദിവസം മുമ്പാണ് എനീ കറക്റ്റ് കിട്ടുന്നേ. അപ്പൊ ആഹ് അങ്ങനെയല്ലേന്ന് കിട്ടിയത്. പക്ഷെ മറ്റേ ക്ലിനിക് സിനു പോകുമ്പോ ഫസ്റ്റ് ബാച്ലെ ചൈൽഡു കാർക്ക് കിട്ട രിക്കാൻ വേണ്ടിട്ട്. ആ കണക്കിനെല്ലേ തന്നത്. അത് കഴിഞ്ഞപ്പ അത് മാത്രല്ല, പിന്നെ നമ്മക്കാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ എഴുതാനുണ്ട്. അപ്പൊ നമ്മളടതന്ന് ഓൾറെഡി ഫർഹാനന്ന് ടൈമില റെപ്പ്. അപ്പൊ ഫർഹാൻ എന്തോ ചെയ്ത്. ഇത് വിളിച്ചിട്ട് കൃഷ് സാർനോട്‌ ചോയ്ച്ചപ്പോ സാറ് പറഞ്ഞ് ഇപ്പം ചൈൽഡിലുളളവർ മാത്രം ചെയ്താൽ മതി. അടുത്ത് നിങ്ങൾ ചൈൽഡിന് വരമ്പ നിങ്ങൾ ചെയ്താ മതി എന്ന് പറഞ്ഞ് കൺഫ്യൂ അപ്പൊ ഞങ്ങൾ ഡേറ്റ് തരാന്ന് പറഞ്ഞ്. അ അപ്പ ഈ അപ്പൊ എല്ലാർക്കും ഒരു ടെൻഷൻ. ഇനി ഇത് വിഷ്ണു സാറിന്റെ ബാച്ചിലെ പിള്ളേരട്ത് വിഷ്ണു സാറിന്ന് വെച്ച പിള്ളേർക്ക്‌ മാത്രമാണ് സാറിനെ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളരത്. ഇനി അങ്ങനെയൊക്കവര് പറഞ്ഞ്കളയുല്ലോ. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങള്. ഞങ്ങളെന്തായി. വീട്ടിലെ കാര്യം പറഞ്ഞു. അപ്പൊ പർഹാനെയാണ് പറഞ്ഞാല് പർഹാനെയിരുന്നല
അപ്പോ പാർഹനണ് പറഞ്ഞ് അപ്പം ബെല്ലമാം പക്ഷെ ബെല്ലമാം ഡാനിയമ്മൻ പറഞ് ഡാനിയമ്മൻ വിചാരിച്ച് ഡാനിയമ്മത്തെ തർക്കുത്ത രായിട്ട് പറയുന്നാണ്, പക്ഷെ
പക്ഷെ ഫർഹാന ല്ലാം ഡാനിമാമി നോട്‌ കൂട്ടിന്റെ രീതിയില് അങ്ങനെ സംസാരിച്ചതായിരുന്ന്. ഓഹ്
ആഹ് ബെല്ലാ മാം പറഞ്ഞ് നിങ്ങൾ ബെല്ല മാം ഡാനിയ മേമിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത സംസാരിച്ച് അങ്ങനെയല്ലല്ലോ ആ പിള്ളേരിപ്പഴല്ലേ വന്നത്. ആഹ് കൈഡക്കില് പോയിട്ട് വന്നപ്പോ അപ്പ ത്തിരി എഴുതാനൊക്കെ ഉണ്ടായിരുന്ന് അവരപ്പ പിള്ളേരക്കെ ആവുമ്പോ ഇങ്ങനെ തന്നാണ് നാളെ എന്തായാലും ഏ വീ എഡ്സ് വെക്കും നാളെ
നാളെ ചെയ്യും
അപ്പോഴേ മാം ചോദിച്ച് നിങ്ങ ആരൊക്കൊക്കെ വക്കാനുള്ളത് അപ്പൊ ഡാനിയ മാമി അറി ഇല്ല. എല്ലാരും രണ്ടു പേരെ ഉള്ളു ആകെ വിഷ്ണു സാറിന്. ബാക്കി മൊത്തോം അഞ്ജു മാമിന്. കഴിച്ച അമ്പത് വരെ ഉള്ളേല്, ആഹ് മറ്റേ അവിടെ നിന്ന ആൾക്കാരാരും ഇല്ലായിരുന്നു. അങ്ങനെ ഇവര് കെട്ന്ന അഞ്ജു മേമിന്. അപ്പൊ പിന്നെ നിങ്ങൾ ഇപ്പോഴൊന്നും ചെയ്യത്തില്ല അത് ഒടുക്കത്തെ കറപ്ഷനാ ഇങ്ങനെയിങ്ങു ഒഴിവാകുന്ന്.
ഓഹ് അപ്പൊ ഞങ്ങളങ്ങ് ഞങ്ങക്കെന്തു ചെയ്യാ പറ്റൂടി അപ്പം ബെല്ലാണം ഞങ്ങളങ്ങ് സപ്പോർട് യത സംസാരിച്ചത് ഓ തെന്തുവാ
പിള്ളേർക്ക് അവിടെ സമയമില്ല അവർക്ക് അവിടെ സീറ്റ് ഇതൊക്കെ ചെയ്യാനില്ലായിരുന്നു അപ്പം ഡാനിയ മാം ഒരു വിധത്തി അടുക്കുന്നില്ല. അവസാനം ബെല്ലാമാമിനെ അങ്ങ് ഒരു പാട് കേ ബെല്ല മാം അയ്ന്റിടക്ക് നമ്മളെ സപ്പോട്ട്. സംസാരിക്കുന്നുണ്ട്, പക്ഷെ മാമിനു ഒത്തിരി അങ്ങ് ആവതില്ലല്ലോ, മാമിന്റെ ഡിപ്പാർട്മെന്റ് അല്ലല്ല, അപ്പം മാം മാം പറഞ്ഞ് നാളെ എന്തായാലും ഇവര് എവീഡ്സ് വെക്കും. വെച്ചില്ല ന്നുണ്ടെങ്കി എന്റെ സ്വഭാവംമാറും. നാള അവര് വെച്ചോളും മേമെന്നു പറഞ്ഞു അപ്പൊ ഉടനെ ഡാനിയമിന് വാശി. നാളെ നമ്മുടെ സി പിഐ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഏവിയേഴ്‌സും ചേർന്ന്
അവരക്ക് ഭ്രാന്തായന്
ആ ന്നിട്ട് ഞാൻ ഉടനീ എന്നിട്ട് പേര് പറഞ്ഞതാരാണ് ഫർഹാനെടെ അപ്പൊ ഫർഹാനക്ക് പർഹാന ചോയ്ച്ചു പറഹാനട്ത്തുള്ള ദേഷ്യം കൊണ്ടാണ് പർഹാനയ്ക്ക് ആ പേര്
പേ പറഹാനെ പേര്ടുത്തോ
ക്കളെ അപ്പങ്ങനെ പിന്നീട് ഞാ ആങ്ങനെ കൊറച്ച് കഴിഞ്ഞപ്പ പറഞ്ഞു എടി നിങ്ങളെല്ലാരും കൂടി സംസാരിച്ചാ മതി സംസാരി ക്കെ അതങ്ങ് റെഡിയകും അന്നേരത്തെ ദേഷ്യത്തിന് പറഞെയിരിക്കും. അങ്ങനെ പാർട്ടി പോയി സംസാരിച്ചപ്പം,. പറഞ്ഞ്, രണ്ടിന്റെ ഏവീയേഡ്സ് ഇന്ന് കൊണ്ടുവരാൻ പറ-
ഓ എടി എനിക്കൊരു കോൾ വരുന്ന വിളി
ആഹ് ഓക്കെ ടി ശരി. ഹലോ എടി കോള് കട്ടാവുന്നില്